ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്ക് ല്ലേ ആഹ്
ഞാൻണ്ട് എന്നിട്ട് ടൂറ് പോവലുണ്ടോ
ടൂറ് വെക്കേഷനില് പോയില്ല അതിന്റെ മുന്നൊക്കെ പോയിന്
ഉം എങ്ങോട്ടൊക്കെ പോവല്
അല്ല
എവിടെ
പിന്നെ പ്പവിടെ കൊടക്കനാല് അങ്ങനൊക്കെ പോയി
ഉം ആഹ് ആഹ് ആഹ് രണ്ടു ദിവസത്തെ ട്യൂറൊക്കെ പോവലുണ്ടോ
കൊഡേക്കനാ അങ്ങനെ ഇതുവരെ പോയിട്ട്ല്ല
ഞാനും പോയിട്ടില്ല എനിക്ക് നല്ല ഇഷ്ട അങ്ങനെ പോവാന് പക്ഷെ ഇതുവരെ പോവാൻ കൂടി
എനിക്കും ഇഷ്ട അ ഞാനും ഇങ്ങനെ പറയും ഓരോട് ഒത്തിരി പോണ കണ്ടാട്ടെ ആ അങ്ങനെ പോണ അങ്ങനെ പോണംന്നൊക്കെ പറയും അപ്പൊ പറയാ പോവാ അറോവിടെ
ആഹ് അതെന്നേണെ
പിന്ന വേ
അങ്ങട്ട് സാഹചര്യം ഉണ്ടായി കിട്ടൂല
അതന്നെ ഏതെങ്കിലും ദിവസൊക്കെ പോവേക്കും അല്ലാപ്പന്താ
ഉം
നിങ്ങള് അങ്ങനെ നമ്മള് അങ്ങനാണ്ട് പോവലില്ല പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് എപ്പഴെങ്കിലും എല്ലാരു ടി
ഉം ആഹ് അങ്ങനെ എന്ത് മീനാന്ന്
ന്ന് അയ്ലെ
ആഹ് വർത്തക്ക
ആഹ് വർത്തത മക്കൾക്ക് ഇഷ്ടം കറി വെച്ചാ ഓല് കൂട്ടൂല അങ്ങനെ മീൻ പറ്റാത്തോലും ഉണ്ട് വടെ
ഉം
രണ്ടാമത്തോ മീൻ തന്നെ കഴിക്കൂല
അപ്പൊ എന്താ ഓൻ തിന്നാ
ഓൻ അങ്ങനെ പച്ച വാരി തിന്നും പച്ച വറ്റ്
ഉം ആഹ് ശെരി
കറി ഞ്ഞി കറി വ ത്തില്ലെങ്കി അങ്ങനെട് തിന്നും ഉപ്പേരും പറ്റില്ലെ അച്ചക്ക് പച്ചറ്റ് തിന്നും ചെലപ്പൊക്കെ ഞാൻ മുട്ട അങ്ങനെ എന്തേയും പൊരിച്ചു കൊടുക്കും എപ്പോളുംപ്പോ നമ്മള് അങ്ങനെ ചേലാക്കിയാല് അത് പറ്റൂലല്ലേ
ഉം
ഓന് അങ്ങനെ ഒരു വിധം മീനൊന്നും ഓൻ തിന്നുല തിന്നാറിഞ്ഞിട്ട് കൊണ്ടുവരും എവിടെ ഓനെറ്റെ പറ്റൂല്ല ഞൻ അത് തിന്നും ഞാൻ ഇത് തിന്നും പറയും എവിടെ കൊണ്ടുവന്ന അവന് പറ്റൂലേ എങ്ങനെ ആക്കിയാലും
എ ഹും അങ്ങനെ
മറ്റെന്നാ തൊടുല്യ തീരമാണ്ട
അഹ് ശെരി മുള്ള് കാര്ണായിര്ക്കോ
ഏഹ്
മുള്ള് കാരണാ
മുള്ള്
മുള്ള്ള്ള കാര്ണായര്ക്കും തിന്നാതെന്ന്
ആഹ് അതല്ല
ഉം ഇഷ്ട്ടലായിട്ട്
വെല്ലാതെ ഇഷ്ട്ടാലാനിട്ടേക്കും മീനോട് അങ്ങട്ട് താല്പര്യം ഇല്ല
ആം
അയിന് വേണ്ടി ചിക്കനയാക്ക് പറ്റും മീമ്പറ്റൂല
ചിക്കൻ പൊരിച്ചൊടുത്താ ഉ ഉഷാറായിട്ട് തിന്ന്ണ്ടാവും മാണെങ്കിൽ ഉം
അത്ണ്ടായ പിന്നെ ചോറെയിലേ പോയന്ന്ന്നെ അറിയു ആഹ്
വേറൊരു കൂട്ടാനും വേണ്ട അപ്പൊ
അതെന്നെ
ഉം ന്നിട്ട് എന്തക്കെറിയപ്പൊ?
മുരിങ്ങി പരിപ്പും
ആഹ് ഇങ്ങനെ
ഇന്നും ആഹ് മുര്ങ്ങ വ്ടെ ഇള്ളെന്നെ
ആഹ് എന്നാ പറ
അപ്പൊ ആരോ പറഞ്ഞ ആരോ പറഞ്ഞു കർക്കിടാണ് തിന്നാൻ പറ്റ്
ആ പറ്റൂല അത് ഞാൻ ഓരോസം പേപ്പർല് വായിച്ച്കുണു കർക്കിടകത്തില് മുരിങ്ങറ്റൂലന്ന്ള്ളത് ആഹ് അതെനിക്കും അറീല്ല ഏതാ മാസം ഇതൊന്നും ഞമ്മക്കും ഇനിക്കു അറില്ലപ്പൊത് ഇപറിഞ്ഞ മാതിരി നമ്മള് ഇംഗ്ലീഷ് മാസല്ലേ നോക്കുള്ളൂ അറബിയും
അതന്നെ ആഹ് മലയാള അമ്മള് നോക്കൂലല്ലോ അപ്പൊ ഇപ്പോ ന്റോട്ക്ക്‌ ഒരു ഒരാൾ വ്ൾച്ചപ്പോ ഇന്നോടർഞ് കർക്കിടകത്തില് മുരിങ്ങ തിന്നാൻ പാടില്ല ഞാനത് നോക്യതുല്യ ഈ മു ന്നങ്ങനെ കണ്ടപ്പളേ ഒരു പൂതിണ്ടാക്കാന്
പിന്നെ അതെന്താന്നറിയോ നല്ല മഴ പെയ്താലേക്കാരം പ്രശ്നണ്ടാവുള്ളു അയ്ന്ള്ള മഴ പെയ്തിട്ടില്ല ഇപ്രാവിശ്യം
ആഹ്
മഴ പെയ്യോ ഈ മണ്ണിലുള്ള വെ ഷാംശം ഒക്കെ ഈ മുരിങ്ങ വലിച്ചെടുക്കൂത്രേ ന്ന്ട്ട് അയിലെ അയിന്റെ എലേലത്രേ ശേഖരിക്ക
ആഹ്
ഏഹ് അത് കാർണം കൊണ്ടാണ് ഈ മാസം പറ്റൂലാന്ന് പറയുന്നത്
ആഹ്
അത് ഞാനൊരു അങ്ങനറിഞ്ഞതാട്ടോ അല്ലാ
അല്ലെ ആ ആ ഞാനിപ്പോ ഓർ ത്ല്ല്യ ആ പെണ്ണ് പറഞ്ഞപ്പള്ളാല്ലാ ഞ്ഞ്പ്പന്താ ചെയ്യാ അമ്മൾ അത് വെച്ചും ചെയ്ത് പോയി
പക്ഷെ തിന്നായോന്നില്ല തവ്ടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് തിന്നലുണ്ട് ആ മാസം
ആഹ് അല്ല തിന്ന്ണോലുണ്ട് ഏ അവിടെ
പക്ഷേ ചെലോര്ക്ക് പുടിക്കൂലത്രെ ഛർദ്ദിക്കൊക്കെ ചെയ്യുംന്ന്
ആഹ് അങ്ങനെ പറീണേക്കാ ഛർദി ണ്ടാവുന്നൊക്കെ ആഹ് ഞാൻ നല്ലം കേക്കൊക്കെ ചെയ്താണ് ഇനിപ്പ എന്താ അറിയില്ല
അത് എലടെ ഉള്ളിലുള്ളതാ കഴുകിട്ട് കാര്യല്ല..
അല്ല എന്നാലും നമ്മുക്ക് കൊറേ ദിവസായ മുരിങ്ങ എടുക്കണം എടുക്ക ക്കണങ്ങനെ വിചാരിച്ചിക്കണ് ഓരോ ആ അതെന്നെ അത് നല്ല ഇല ആയി നിക്ക് ഫ്രഷ് ഇലയാണ് ഈ മഴ പെയ്തപ്പളേ നല്ല ഉഷാറായി നിക്കണുണ്ട്..
ആ
അപ്പൊ പിന്നെ കണ്ടപ്പോ എന്നോ ഉണ്ട് പിന്നെ ഓരോ പരിപാടി ഉണ്ടാവും ഓരോ ദിവസം അപ്പൊ പിന്നെ അങ്ങനെ. ട്ക്ക കയ്യൂല
ആ ആ
അപ്പൊ പിന്നെന്നങ്ങനെ ഇട്ത്തതാ അപ്പൊ അങ്ങനെയാണ്.. ഞ്ഞ്പ്പ എന്താറീല്ല
ഉം അങ്ങനെ
പിന്നെ
എന്നിട്ട് എന്നിട്ട് വേറെന്താ മീൻകറി വെക്കലല്ലേ അപ്പൊ
ആഹ് വക്കല ഇണ്ട് മീൻകറി വക്കൊക്കെ ചെയ്യും.
ആ
ഞാൻ വെക്കും ഓൽക് പറ്റീയില്ലെങ്കിലും ഞാ ഞ ഇനിക്ക് നമ്മക്ക് പറ്റണൊക്കെണ്ട് ഉണ്ടാക്കും ഓന് പറ്റൂലച്ചാ അങ്ങനെ
കട്
തക്കാളി ഒക്കെ ഇട്ടിട്ടന്നെ ഇണ്ടാക്കല് ചെറിയുള്ളിട്ടാണ്ട്. വെല്ലിയുള്ളി വെല്ലാ ഇടൂല ചെറുള്ളി എരിഞ്ഞാട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് തക്കാളിയു ഇട്ട് പുളിവെ ള്ളൊക്കെ പാറ്ന്ന് അങ്ങനെ.
അന്നെ ഇവിടെ ഞാാനങ്ങനെ വെക്കല് ചോയിച്ചാല് ആ ഇവിടെ ഞാന്.. ചെറിയൊള്ളി തൂമിച്ചിട്ട് അതില് ആ.. ചെറിയള്ളി തൂമിച്ചിട്ട്യ്ൽ ഉലുവും ഏഹ് വേപ്പിന്റെല ഇടൂട്ടോ ന്നട്ട് അയിക്ക് നല്ല പുളി വാണം പുളിങ്ങ ഇങ്ങൾ എന്ത് പുളിങ്ങിയകൂട്ടല്.
കൊടമ്പുളി
ആ ഞങ്ങള് വാളംപൊളിഞ്ഞ കട്ടല്ലേ അതെ
ഉടുമ്പുളി നല്ല പുളിണ്ടാവും ആ
ഉംഎന്നിട്ട് ആ പുളി എല്ലാം വേണംട്ടോ എന്നിട്ട് നല്ല കൊറെ കൊറച്ചൊക്കെ വാണം മീന്ക്ക് പിടിക്കാനുള്ള പുളിയൊക്കെ വാണം എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് അല്ലാതെ പുളി വെള്ളം പാരുട്ടോ നല്ല നല്ല തിരുമ്പി പിഴിഞ്ഞിട്ട് നല്ല പുളി തിരുമ്പി പൊഴിഞ്ഞ് പാർന്നിട്ട് അയില് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി വേണം തോനെ
ഉം ഞാനുംടേണ്ട് മല്ലിപ്പോടി
ആഹ് എന്നിട്ട് അയില് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിടണം അത് തോനെ വെളുത്തുള്ളി ചെറിയ ഉള്ളിണ്ടെങ്കില് നല്ല ടേസ്റ്റ്ണ്ടാവും
ആ
അങ്ങനെ എന്നിട്ട് ചതച്ചിട്ടിട്ട് അത് അത് തളച്ച വരുമ്പോ അതില് മീൻ ഇട ന്നട്ട് മീൻ വേവിച്ചിട്ട് ഇട്ക്ക നല്ല ടസ്റ്റാണ് കറി രസണ്ട്.
ആ പല ടൈയ്പ്പിലും ഉണ്ടാക്കും അരച്ചാട്ടോ പല.. ട്യൂബിലൊക്കെ കാണാ അരച്ചൊക്കെ ഉണ്ടാ
ആ
അപ്പൊ പിന്നെ നമ്മള് വിരരിച്ചു അങ്ങനെ ഉണ്ടാക്കിയ പ പ അങ്ങനെ ഉണ്ടാക്കിയിട്ട ഇത് കിട്ടുന്ന ഇറച്ചനാല് ന്റെ.. തല ഇങ്ങനെ കുത്തണമായിരിയൊക്കെന്തുവാണ് ഇങ്ങനെ നമ്മള് ണ്ടാക്കണാരിന്നെ ണ്ടാക്കിയന്നെ കൊഴപ്പില്ല
ആഹ് ഞമ്മള് ചെലേതൊന്നും യൂ
ആ അതന്നെ ആ ഒരിതു കിട്ടൂല അമ്മള് ണ്ടാക്കണേനെ പിന്നെ രസള്ളരു
അതെ ഇന്ന് ചെലേത് ടേസ്റ്റ് ഉണ്ടേയിരുന്ട്ടോ
ആ ചെലത്ണ്ടേന്നു ചെലത് അങ്ങനെ അടിപൊളിയായി വരും
കാരണം ഞാനിപ്പ ഇന്നലെണ്ടാക്കി ഒന്ന് പക്ഷെ അത് ഫുള്ളായിട്ട് ഫോണില് നോ ക്കിട്ടല്ല എന്റെ ഐഡിയെലും കൊറച്ച് ണ്ട് ഇതാക്കി ക്കുണു ന്ന് വറ്റിച്ച പോലെ മീനേ മത്തി എന്റെ ഹസ്ബന്റിനൊക്കെ നല്ല ഇഷ്ടായിക്ണ്
ആ അത് ന്നെ ചെലെത് നമ്മളിണ്ടാക്കിയ നന്നാവും
ആ അതെ ഉം അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ ദുവസവേന്തേൽ കൈറ്റ് ഇങ്ങനെ വേണ്ടേ മ് നേരം വെളുത്ത ഇതന്നെല്ലേ പണി ആ രാവിലെ ണീ ക്കാതന്നെ പിന്നെ റിപ്പീറ്റാ അതന്നെ
ഇങ്ങനൊരു ജീവിതം
ആന്ന് ഉം
ഏത് പ പരിപാടിണ്ടെങ്കിലു ന്നമ്മക്കീ പണിയെടുത്ത എടുക്കാതെ പോവാൻ വയ്യല്ലോ മ്മക്ക് മ്മളെ പണിന്നെട് ക്കാം എന്ത്ന്ന് പരിപാടിയാലും മരണായാലും ന്തായാലും
ഞമ്മളെ പേരേലന്നാ അത് ന്നെ ചെയ്യണം
ആ അതന്നെ
ഉം അപ്പൊ അങ്ങനെയൊക്കെ
ആ
ന്നിട്ട്
അത് തീരാനായോവർക്ക്
ഇല്ലേ
ആ
ഉം പിന്നെന്താ ചെടിയിണ്ടോ
ഇല്ലേ ചെടിയൊന്നുല്ല
ഏം
അൻക്കുണ്ടോ ചെടി കൃഷി എന്തെങ്കിലൊക്കെണ്ടോ
കൃഷിണ്ടോ ചോദിച്ചാല് ഞാന് നമ്മളീ ഈ മ് കൊണ്ടിണ മൊളകും തക്കാളിയൊക്കെ കൊടന്നിട്ടേ
ആ അത് വെണ്ണേല് ഇടീരിക്കൂലെ
ആ അത് മണ്ണിലിട്ടിട്ട് മൊളച്ച്
ആ ആ എന്നിട്ട് പിന്നെ വേറെ
ആഹ് അയ് അയ് കുഴിച്ചിട്ടിട്ടുണ്ട് മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് മുളച്ചിക്ക്ണു തക്കാ തക്കാളീം ഹെ മുളകും കുറച്ച് മുമ്പ് കുഴിച്ചി ട്ടാ മുളകുമെൽ ഇണ്ടായ്ക്ക്ണു.
ആഹ് നമ്മളെ വീട്ടിലുണ്ടായ നമ്മുക്കൊരു സന്തോഷ.
ആണേ ഞമ്മൾ ഇണ്ടാക്ക്ണത് ഇണ്ടായി കിട്ടിയാല് നമുക്ക് പിന്നെരു. സന്തോഷ. പിന്നെ ഇണ്ടാക്കാനും നമ്മക്ക്.
ആഹ് ഒരു ഇൻട്രസ്റ്റ് ഇണ്ടാവും നമ്മക്ക്. ഇണ്ടവാൻ ഇണ്ടാക്കിയ ഉണ്ടാവുംന്നുള്ളര് ഇത്ണ്ടാവല്ലോ?
അങ്ങനെ. ഇന്നിട്ട് തുഞ്ഞാനൊക്കെ അറിയോ?
പിന്നെന്താ ഇല്ലന്ന് അത് അറിയന്നെല്ല.
ഏഹ് എന്താ.
ഞാൻ പറയ് തിന്നാനൊന്നും പോയില്ല അനക്ക് പോയി കൂടെന്നൊക്കെ പറഞ്ഞാട്ട് അയ് നോക്കിയില്ല.
ഉം ആഹ് ഞാൻ പിന്നെ കൊറ ച്ച് പോയിന്നുട്ടോ കല്ല്യാണത്തിന്റെ മുമ്പ്.
ആഹ് ആഹ് അന്ന് അങ്ങനെ പോയതുംല്ല അന്ന് ആഹ് വെക്കേഷല്ലൊക്കെ അങ്ങനെ പോവൂല്ലോ അന്ന് ഇമ്മറ്റേ പറഞ്ഞയ ച്ചതും ഇല്ല.
ആഹ് ഇന്റെ വാപ്പക്ക് ഇഷ്ടൊന്നും ഉണ്ടായിന്നില്ല. ഞാൻ പിന്നെ അങ്ങനെയെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു അത് കഴിഞ്ഞ് പിന്നെ ആനെ കല്ല്യാണംകയെ ചെയ്ത് അപ്പോ ഞൻ ആ വീട്ടിൽ.
പ്ലസ്റ്റു വരെ
ങ്ങനനെയിരുന്നപ്പൊ ആഹ്. അങ്ങനെ ഇപ്പ ഞാൻ അങ്ങനെ പോയിരുന്നു.
ആഹ്.
പക്ഷെ അത് കാര്യൊന്നും പഠിച്ചിട്ടൊന്നുല്ല എന്നാലും ഞമ്മക്ക് തുന്നൽ എങ്ങനെയന്ന് അറിയാലോ ഹലോ.
നമ്മളെ എ